ഹലോ
ആഹ്
കേൾക്കുന്നില്ലേ ആഹ് കേക്ക്ണ്ട് ഏ എന്തൊക്കെണ്ട്
ആഹ് അല്ല വിശേഷം എന്തൊക്കെണ്ടവിടെ വിശേഷം
എന്തവെടിം സുഖം കൊഴപ്പൊന്നുല്ല എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ആയോ
ആ ഫുഡ് ആയൊണ്ട്ക്ക്ണ് കുക്കറിലിട്ട് കൂക്കിച്ച
എഹ് ഏഹ്
നേരം വേയ്ക്ന്നതും മക്കളെ പറഞ്ഞക്കലും ആ മക്കള് സ് സ്കൂൾ തുറന്ന ദിവസല്ലേ
ആഹ് നിങ്ങത് കൈ ഇങ്ങളെ കയ്യുമ്പോത്തിനും അപ്പൊ ഓല് എത്തുവല്ലോ
ആഹ് ഓൽക്ക് പിന്നെ ഭക്ഷണം ഒക്കെണ്ട ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ
ഏഹ് ഇന്ന്
സ്കൂൾ ആ സ്കൂള് ഭഷണണ്ട് പറയാ ആഹ് ഇന്ന് നേരത്തെ ഭക്ഷണണ്ട് ഭക്ഷണം വലിയ മോന് വാണ്ടിയരും ഓൻ പിന്നെ ഈ ആഹ് പത്താം ക്ലാസ്സയൊണ്ട് അവക്ക്ന്നെ കിട്ടൂല ചെറിയ ഒക്കെ കിട്ടുള്ളൂ പിന്നെ ബാലവാടില് പോയിന് അവി രാവിലെകൊണ്ടാക്കി പോന്ന് പിന്നെ തിരുബികുളിയിതൊക്കെ കഴിഞ്ഞ് നേരം വൈകി പിന്നെ ആ ഭക്ഷണത്തിന് നേരം വൈകി പോയി മ് മ്
ഉം
അവിടെല്ലാരൊക്കെ എത്തിയോ
ആ ശരി അ ആ ഉ
അവിടെക്കായോ ഭക്ഷണൊക്കെയായോ
ആ പറഞ്ഞത് കറ
അവിടേക്ക ഭഷ് ണം ആയേച്ച്
ക്കണ്‌ കേക്കണില്ലേ
എടക്കൊര് കട്ടിങ് റേ
ആനെനിക്കും തോന്നി ആ ഒരു കട്ടിങ്ങ്ങെണ്ട്ങ്ങോൽ തെനിക്ക് ഇങ്ങൾ കേക്കാത്ത മാരി തോന്നുന്നെണ്ട് ഏ
ഏഹ് അല്ല എന്താ അങ്ങട് ഫുഡിന് ഫുഡ് എന്താന്ന് ചോദിച്ചാ
ഫുഡ് ഇന്നലെ വീട്ടിന്ന് പോരുമ്പ കൊറച്ച് ബിരിയാണി കൊണ്ടന്നീ
ഏ
അതിണ്ട് അപ്പൊ ഐക്ക് ലേശം എറച്ചി
ഉ ആഹ് ആഹ് അപ്പൊ പറഞ്ഞത് ഇനിയിപ്പ സ്പെഷ്യൽ എന്താന്ന് ചോദിക്കണ്ടെല്ലാവരേയും വീട്ടിലും ബീഫ് ആയിരി ക്കും നമ്മളെ മുസ്ലിങ്ങളതൊക്കെ ഹ് ഹ് ബീഫായിയിരിക്കും അല്ലാതെ പ്ര ത്യേകിച്ചൊന്നും ഉണ്ടാവൂല്ല
അത് കയ്യോളം അത് ഇണ്ടാവും പിന്നെ കൂട്ടിന് ചെല്പ്പം ചിക്കൻ വാങ്ങും രണ്ടും കൂടെ ഒ എ ഒന്നെന്നെ ആവുമ്പോ ചടപ്പായിരിക്കെ പിന്നെ മാറ്റി മാറ്റി ആ മാ റ്റി മാറ്റി വെക്കണെങ്കി മീനോ ന്തേലൊക്കെ വാങ്ങും ചെലപ്പോ കോയി വാങ്ങും
ആ അപ്പൊ ഇപ്പം ഇന്ന് മുതൽ ഇത് വരേ മീനും ഇല്ല്യേര്ന്ന്ട്ടൊ ഇന്ന് മുതല് ഇതിലൂടൊക്കെ മീന് വര്ണ് ണ്ട്
ഏ ഓൽക്കെന്നെ അറിയാ വ വ് ഇറച്ചി കിട്ട്യോതോണ്ട് അത് ഇണ്ടാവും
അവർക്ക് പറഞ്ഞ മാതിരി മീൻ വന്നിട്ട് കാര്യല്ല നമ്മളെ പോലത്തെ ആൾക്കാര് എങ്ങനെ വാങ്ങും
ആ
ബീഫുണ്ടാവുമ്പോ അയിനിപ്പ വെറുതെ ഇതക്കണ്ടല്ലോ ഇത്ണ്ടല്ലോ ഏതായാലും വന്ന് വാ
ആ
എന്താ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ
കുളി ഒക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞകത്ത് ക്യ മതിയല്ലോ കരിം കുരുന്നില്ല ഞക്ക് അട് ആ അട് ഗ്യാസ്സാണ് അടുപ്പ്ല്ല ഞ
ഏയ് അട്
പിന്നെ ആ കൈ യോ നോക്കണ്ടല്ലോ
ആ അങ്ങനാവുമ്പോ സുഖാണ് ഹ് ഹ്
റൈസ് ആ ചോറൊക്കെ റൈസ് കുക്കറിലങ്ങട്ട് എറക്കിക്കല അപ്പൊ പി
ആഹ് അങ്ങനാകുമ്പോ പിന്നെ ഗ്യാസ്മ്മലാകുമ്പോ ഫുള്ള് പണിയൊന്നു
കുക്കറിലും റൈസ് കുക്കറും അതൊക്കെ ആവുമ്പോളേ
ഒക്കെ എളുപ്പുണ്ട് അതൊണ്ട് നമ്മെ മക്കളെ സ്കൂക്കകാനും എന്ത്
ആഹ് മറ്റേവുമ്പോ കുക്ക് എന്തിലകുമ്പോ കൊറേ കത്തിച്ച് കത്തിച്ചാവണ്ടേ ഇത്ര കുക്ക് ആയാലും അത് വെന്ത് അറിയാലോ മ്മക് ഉം ഇന്ന് മതേർസ് ലേ
ആഹ് അതന്നെയാണ് ഇവിടക്കെ അങ്ങനെന്നെ നാളെ തൊട്ട മദ്രസി ഇണ്ടോഞ്ഞി
ഉം
മദ്രസ് തൊർക്കാനായില്ലേ കഴിഞ്ഞു പറയ ഞാന് മദ്രസ സ്കൂളും തുറന്നാ കഴിഞ്ഞു മക്കളെ സ്വാതന്ത്യമൊക്കെ കഴിഞ്ഞു പറയ അതന്നെ ഞമ്മളത് കഴിഞ്ഞു അതന്നെ ഇനിയിപ്പ ഈ രണ്ടു മാസം ഇപ്പോ വല്യ കൊഴപ്പല്ലേനി മദ്രസ മാത്ര നോക്കിയ
ആ സ്കൂളിട്ട് വരൂ നോ നോക്കണ്ട പിന്നെ കഴിഞ്ഞ അതി ഇത്തടെ കൂടായി
ആഹ് ഇനിയിപ്പോതന്നെയണേ ഇനിയിപ്പ എന്നും ടീച്ചേഴസ്മാര് വർക്കിങ് കൊടുക്കുക നമ്മള് രക്ഷിതാക്കളും ഒപ്പത്തിനൊപ്പങ്ങനെ നീ ക്കണം
എന്ക്കണേ ഇനി ഒരാള് എസ് എൽ സി കൂടിയാ പറയാൻ ഞാനുമില്ലേ രണ്ട് ദിവസം ലീവ് കൂടി വാങ്ങായിരുന്നിലെ ട്യൂഷ് ട്യൂഷനും കാരൊക്കെ ആയതുകൊണ്ടേ
അഹ് എസ് എൽ സി ആവുമ്പോ അതന്നെ ഇനി ട്യൂഷൻ അയിന്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടാവും പത്താം ക്ലാസ ആകുമ്പോ ഒരു ഒഴിവ് ഒന്ന് കൊടുക്കും
ഒഴിവ് ഇണ്ട്പ്പ കല്യാണക്കാരൊക്കെ ഒരു വിതം ഒഴിവാക്കണ്ട് പിന്നെ നമ്മള് ഒറ്റക്ക് പോയി പോരിനല്ല കു
അഹ് അങ്ങനെയക്കെ നടക്കുള്ളുഞ് പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോ മക്കളെ നമ്മള് അങ്ങനെ ഇതാക്കിയിട്ടും കാര്യമല്ല പിന്നെ ഓളുക്കും മാർക്കും ഒന്നും ഉണ്ടാവൂല്ല
ഉം എന്റെമ്മ ഇല്ല എന്റെ മോനോട് ഞാൻ പറയും ഇപ്രാവശ്യം എനക്കൊരു തോയിര്യം ഉണ്ട് ഇണ്ടാവുല്ലാട്ടോ അത് എന്ത് വിചാരിച്ചിട്ട് ഒരു കാര്യം ഇല്ല അറിയുനോട് അത് ബാപ്പാണ് ഇവിടെല്ല നാട്ടിലില്ല എന്നാലും വരുമ്പോ വരില്ല വിളിക്കുമ്പൊക്കെ പറയും ഒരു തൊയിരുണ്ടാവു ലെ ആരായിട്ട് കളിക്ക മതിയാക്കിയാളാന്ന് ആ ഇപ്രാവശ്യം യ്യ് ആ ഇപ്രാവശ്യം കഴിഞ്ഞിട്ട് കയ്യോളം ജ്ജ്
ഓൽക്കും പറഞ്ഞാ അതിലൊരു ഫ്രീഡം അല്ല വിചാരിച്ചു പത്താം ക്ലാസ് ആവുമ്പോ ഞാൻ പറയും എടയ്ക്ക് ഒന്ന് ഫ്രീഡം കൊടുക്കാൻ കുട്ടികള് ഇതിനായിട്ട് മെ
ഉം ക്ഷേ നമ്മക്ക് സോലവണംഓലി പഠിചൂന്ന് വെച്ച് നമ്മള് എന്നിട്ട്- കാര്യമല്ലേ എന്റെ മോൻ പഠിച്ചു പറയാൻ പഠിചൂളാം മാർക്കുണ്ടെന്നു പറയും ഇവിടേ വരുമ്പ മാർക്ക് വരുമ്പോഴേ ഒക്കൻ അറിയാം
അത് തന്നെയാണ് എല്ലോടത്തും ഉള്ള അവസ്
ഇപ്രാവശ്യം വിചാരിച്ച് ഞാ ഒൻപതാം പത്താം ക്ലാസ്ക്ക് അല്ല ഒമ്പതി ണ്ടല്ലോ മാർക്ക് കുറഞ്ഞോല്ക്ക് പരീക്ഷ എഴുതണേ ഉണ്ടാവോന്നു വിചാരിച്ച് പക്ഷെ അതുണ്ടായില്ല കെ ഡിഗ്രി പാസ്സായിരുന്നു മോള് ഉള്ളെ ഉം പേടിയായി
പേടിയാണ്
പിന്നെ നമ്മുക്ക് ഉണ്ടാവില്ല ഇവര് നാട്ടിലില്ലാഞ്ഞാലേ
അതന്നെയാണ് നാട്ടിലില്ലാഞ്ഞാല് ഓലത് ഒറ്റക്കും ആവില്ലേ നാട്ട് കൂട്ടാരോടും പറയണം പെരക്കാരോടും പറയണം ഒക്കെ ചോദ്യമിതാവും
ആ പിന്നെ ഇവർക്ക് ത ഇളയച്ഛൻമാരും ഇവരൊക്കെ ഉണ്ടാകുമ്പോഴേ വലിയപ്പമാരും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാരോടും പറയണം ഒന്ന് തിരിഞ്ഞാ പിന്നെ അ
അതന്നെയാണേ കുറ്റം എന്ത് ചെയ്താലും ഇനിയിപ്പോ എത്ര പഠിപ്പി ഞമ്മള് ബാക്കി നടന്നാലും അത് നമുക്ക് തന്നെയാവും കുറ്റ ആ പറഞ്ഞതള്ളാർക്കെന്നെയാവും ഒക്കെ അടുപ്പിച്ച് ഞമ്മക്ക് തന്നെയാവും അതിപ്പോ ഇനിപ്പോ എത്ര നമ്മള് എങ്ങനെ നോക്കി നോക്കീട്ടും കാര്യല്ല എന്തെങ്കിലും ഒരു പിഴവ് വന്നേക്കണോ
ജയിച്ചാലും തോറ്റാലും ഒക്കെ നമ്മക്കന്നെ
അതന്നെയാണ് ഇനിപ്പം എത്ര ഇതായാലും അത് എന്ത് ഇനിയ് ഒരു നല്ല കാര്യമായാലും ആകാത്ത കാര്യമായാലും ഒക്കെ നമ്മക്ക് തന്നെ കരയണ്ടതു ഒക്കെ എല്ലോട്ത്തും ഇല്ലതന്നെ മക്കളത് ആലോചിച്ചാല് പറഞ്ഞാതിരി പ്പഞ്ഞിപ്പോ സ്കൂളും തുറന്ന് ഇപ്പോൾതായിട്ടുള്ള തായിട്ടുള്ള ഓലെ ചുറ്റുപാടായിന്
ആ സ്കൂൾക്ക് കാര്യങ്ങത്തുള്ള വാങ്ങിയോ
ആഹ് ഒക്കെ വാങ്ങി അക്ക വാങ്ങി ഇനി പറഞ്ഞ മാതിരി ഇനിപ്പോ നാളെ തൊട്ട് ഇനിയിപ്പോ ക്ലാസ്സ് പോലന്നെ ആയി, കാരണം ഇന്നിപ്പോ ഉച്ചക്ക് ഒരു മണി
ആ ബുസ്ത അവിടെയൊക്കെ ബുസ്തകങ്ങള് കിട്ട്
ആഹ് പുസ്തകങ്ങളൊക്കെ ഞങ്ങക്ക് തലേന്ന് ഏതാ പിന്നെ കഴിഞ്ഞ എക്സാമിന്റെ മുന്നേ കിട്ടിന്നു.
കയിഞ്ഞ എക്സാമിൻ്റെ മുന്നേ
ആഹ്
ഈ കൊല്ല പരീ
ആഹ് കൊല്ല പരീക്ഷ എന്നെ
അയിന് മുന്നേ കിട്ടിപ്പോ രണ്ടാം രണ്ട്ള്ള കു ട്ട്യേക്ക് മൂന്നാം ക്ലാസ്ത്തെ കിട്ടി
ആഹ് മൂന്നാം ക്ലാസ്ത്തെ ഓല്ക്ക് കിട്ടി ഏഹ് കിട്ടീല്ലെ
ഇപ്പം ഇന്ന് ക്ലാസ്ക്ക് പോയ്ണല്ലൊ ഇഞ്ഞ് അഹും കൊണ്ട് വരോന്ന് അറീല്ല
പിന്നേ ഇവൽക്ക് രണ്ട് വിഷയറ്റെ മുന്നേ കൊടുത്തത് രണ്ട് വിഷയം മൂന്ന് വിഷയറ്റെ രണ്ട് വിഷയറ്റെ രണ്ട് ഒന്നിന്ന് കൊടുത്തിട്ടൊള്ളൂ ബാക്കി ഇഞ്ഞും കിട്ടാണ്ട് ആഹ് ഒക്കെ ഒന്ന് നോക്കി ഇതാക്കാനേ ക്കാരെ കുട്ട്യേളൊ ഇമ്മറ്ണാതിരി ഒക്കെ ബേക്കിക്കാവും പറയ് വെക്കേഷനറിമ്പം രണ്ട് മാസം
അല്ല വെക്കേഷനിലുണ്ടല്ലോ ബുക്ക് ഉണ്ടല്ലോ എഴുതാന് അഹൊക്കെ എഴുത്യോ ഫുള്ളാക്ക്യോ
എധി
ഉം ഇപ്പം അതല്ല കഴിഞ്ഞ കൊല്ലൊക്കെ നോക്കുണ്ട്
അതെന്നേണ് ആഹ് ഇപ്പൊക്കെ നോക്കാണേ ഒക്കെ നോക്ക്ണും ബുട്ച്ച്ണും ഒക്കെ നമ്മള് ഇതിനനുസരിച്ച് ഇങ്ങനെ നിക്കണം പറയും കുട്ടികളന്നെ അനുസരിച്ച്
ആഹ് അപ്പം ഒരോ സമയ ആ സമയത്തേടെ വേറെ എന്തൊക്കെ
ആഹ് അപ്പൊക്കെ പലേതു ആണ് ഇപ്പൊക്കെ സ്കൂളി പഠിച്ചണോങ്കി ആദ്യം രക്ഷിതാക്കള് രണ്ടാമത് പഠിച്ചന്റെ അവസ്ഥയാണ്
ആ അല്ല രക്ഷിതാക്കൾക്കും ഉണ്ട് ചെലപ്പിപ്പിപ്പ രക്ഷിതാക്കള് എഴുതി കൊടുക്ക് ക്ക
ആഹ് ആഹ് പല ഇതു ആണേ ഞാൻ പറ കാലത്തിനനുസരിച്ച് കുട്ടിയളും മാറണം രക്ഷിതാക്കളും മാറണംന്ന് പറയും ഞാനേ എല്ലതും മാണം പറയും അവരെപ്പൊക്കെ കാലം പോണ പോക്ക് ഓരോതും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ കൊല്ലം തോറും ഇങ്ങനെ മാറി മറിയുവാണ് അതാണ് പ്ര പ്രത്യേകതാ പറിം ഓരോ കൊല്ലം തോറും നമ്മളത് ഇങ്ങനെ ഇതാവല്ലേ കുട്ടികളും ഇങ്ങനെ കാലത്തിനനുസരിച്ച് കുട്ടികളും മാറാണ് ഇപ്പൊ മൊബൈലിനും ഇതിനൊക്കെ കുട്ടികൾ അതിന് അഡിക്റ്റ് ആകല്ലേ താണ് അങ്ങനെ ഓരോന്ന് നോക്കുമ്പളോ രോര ഇതുണ്ടല്ലോ
ഒന്നൊറന്നിട്ടാ മതീനു കുട്ട്യള് മൊബൈലന്ന് പറഞ്ഞ് കളിക്കുമ്പോളേ അതുവരെയൊള്ളതൊക്ക ഒയ് വാകുവല്ലോ ഞമ്മളങ്ങട്ടിങ്ങ തെരി തെരി തെരി അതങ്ങ്
ഞാ എപ് പളും ഫോണിമ്മല്ലാണ് ഇപ്പത്തെ കുട്ടികളൊക്കേ ഈ സ്കൂൾ ഞാൻ പറയാ ഒന്ന് സ്കൂളിന്നേഒന്ന് തുറന്ന് ങ്കി പിന്നെ ആ ചോദ്യം ഉണ്ടാവില്ലല്ലോരും
ഒരാ കൊടുത്താ പറയും ഓന് കൊടുത്തില്ലെ ത്രനേരം കൊട് നീച്ചു മണമാറി എന്നാ വലിയതാ ചച്ച കൊർത്തന ആ അന്ന് വ മറ്റൊരു കുമ്മാള അതേം വരി കിട്ടും
ആഹ് അതന്നെണ്. എല്ലോട്ത്തുംല്ല അവസ്ഥ അതന്നെണ്. ഞാൻ പറയ എല്ലാരെ പെരീലും ഇപ്പ എങ്ങനെ നോ
ഇപ്പൊ ഈ ജനിച്ച് വീണ കുട്ടികളെ ഒരുവിധ കൂട്ട്യാളെന്നെ കൊർച്ച് വല്തായ ഒക്കെ കണ്ടയ് അങ്ങ നോക്കൂല്ല ഇവൽക്കൊരു കൊയ്
ആഹ് പിന്നെ ർഞാ കൊറച്ച് കഴിയുമ്പോത്തിന് അവനാന്റെ ചെറിയ കുട്ടിയളെ ഒരെ ട്ടിലും, ഒമ്പിലും, പത്തിലും എത്തിയ കുട്ടിയളെ കയ്യിലൊക്കെപ്പം മൊബൈൽ ഫോണാണേ.
ആഹ് അപ്പത് കൊടുത്തു വിട്ണ്ട് മക്കള് രക്ഷിതാക്കള് ത് ശ്രദ്ധിക്കണ്ടെ ഇവടെ ഇൻ്റെ മോന് ഫോൺ വാണോ ഫോൺ വാണോ പറഞ്ഞിട്ട് ഇൻ്റെ ഹസ്ബൻഡ് അയ്ച്ചില്ല. ഇബടൊര് ഫോൺ ഉണ്ടായി ഇനി അത് ന്നട്ട് വാങ്ങി വെച്ച് വാങ്ങിയച് കൂട്ടുകാരൻ്റാ പറഞ്ഞാട്ട് വാങ്ങിയൊണ്ടന്നിട്ട് അതിനോട് വാങ്ങി വച്ചക്കാണ്. കുട്ടിയേക്കൊര് വിധം കൊട് തേ കൊടുത്തിട്ട് ഇല്ലാത്ത കുട്ടിക ങ്ങള്അത് വന്ന് ചോദിക്കണേ അവനൊക്കെണ്ട് ഫോൺ എനി ക്കില്ലാന്നറിഞ്ഞിട്ട്
‌ക്കിണ്ട് ഓരോരുത്തർക്കെണ്ട് അത് ഓരോ പേര് വന്നങ്ങ പറയാണ വെലേ
ആ ഒരു കൈവിള്ളോര് ചിലത് പ പ കുറച്ചൊക്കെ പൈ പൈസക്കാര് ഇക്കാനോ ഗൾഫിലൊക്കെ പോയി ഇതുള്ളൂല്ലേ
പക്ഷെ അമ്മള് മ്മള് മക്കളെ ഇതാക്കാണേ എയ്ക്കൂടെ അമ്മള മക്കള് വളരണതേന്ന് നമ്മള് കാണൂല്ലേ
ഉം കുട്ടികൾ എന്താ എടുക്കണം കൂടി നമ്മളറിയില്ല